ഹലോ
ആ ന്താ വിളിച്ച്ട്ട് കിട്ട്ണ്ല്ല
ആ ഫോണ് അങ്ങോട്ട് വിളിച്ചിട്ട് റിങ് ചെ യ്യ്ണ്ണ്ണ്ട് ഇങ്ങളെ എ ക്കുന്നില്ല ക്ഷെ അത് ഇവടെ കോള് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്
ഉണ്ടല്ലേ ആ ഇത്ക്ക് വന്നിട്ടില്ല കോള്
പക്ഷെ ഇങ്ങള് കോള ടുത്തതായിട്ട് ഇതില് കാണിക്കുന്നു
ഒരു കോള് വന്നാ അത് ഞാൻ ട്ത്താ അപ്പത്തനെ കട്ടായി പിന്നെ വന്നിട്ടന്നെല്ല പിന്നെ ഇപ്പളാ വന്ന
ആ പിന്നെ ആയി തിനെച്ച് ഇതിന്റെ ഫാറ്റിന്റെ റേറ്റ്ങ്ങള്എത്ര റഞ്ഞാ നാനൂ റോ നാന്നൂറ്റി അയ്മ്പോ അഞ്ഞൂ റ്റിഇരുപത് ആ ഇപ്പൊ ഇങ്ങളെ ട് ത്ത്ണ്ടോ
ആണ്ടേ
ഏത് നാപ്പത് സൈസായിട്ട്ള്ളേ
നാപ്പതില്ല മുപ്പത്തെട്ട് മുപ്പത്താറ് മുപ്പത്രണ്ട്
മുപ്പത്തെട്ട് ആ മുപ്പത്തെട്ട് കൊള്ളാ വയറ്ള്ളോണ്ടൊര്
ആ
അതാണ്
ആ ആ ഉം
മുപ്പത്തെട്ട് വയറുംണ്ട് വയറാണ് പ്രത്യേച്ച് ബാക്കിയൊന്നും കൊഴപ്പല്ല
ആ
അങ്ങനൊര് ത് പിന്നെ എന്ത് ടീഷർട്ട് അങ്ങനത്തൊക്കെ ഇണ്ടോനിങ്ങളട്ത്ത്
ആ ടീഷർട്ട് അത്ക്കണ്ട് ടീഷർട്ട് സുഡിയാന്റെ സാധനമുണ്ട് പിന്നെ സർപ്ലസ് സാധനമുണ്ട്
ആ നിങ്ങള് വീട്ടിൽ തന്നെയാ
അല്ലല്ല ഷോപ്പുണ്ട് ഷോപ്പ്ണ്ട്
ആ ഷോപ്പന്നല്ല അപ്പൊ ഇങ്ങക്ക് എങ്ങനെ അത് ഓർഡർ തരാ വെച്ചാ എങ്ങനെയാണ് നിങ്ങള് വാട്സപ്പിലേ ക്ലിക്കയ
ആ അല്ല ടിയം ചെയ്യും
ആഹ് ആഹ്
ഉം
അപ്പൊ എത്ര ദിവസംകെണ്ട് വീട്ടിലെത്തോ
അത് മൂന്ന് ദിവസം കൊണ്ട് എത്തും ഇന്നഴച്ചാ മറ്റന്നാൾ എത്തും
ആ
ഉം അങ്ങനെയാണ്
എന്താല ഒരു പാന്റ് വണം ജീൻസിന്റെ പക്ഷെ നമ്മള അത് വാങ്ങീട്ട് കൊണ്ടെങ്കില തിരിച്ചാക്കാൻ പറ്റോ
എ അങ്ങനെക്കെഴക്കോ ഉം ഉം റീട്ടൺ അയിക്കാം
ആ ഉം
പിന്നെ ഉം പിന്നെ ഇനിപ്പോ ഓണത്തിനല്ലേ പുതിയ സ സ്റ്റോക്ക്ക്കൊ ഇറക്കണണ്ട് അപ്പൊ നാല്പ്പത് സൈസൊക്കെ ഞാൻ ഇറക്കും
ഇങ്ങനെ ഫ ഫ്രീ സൈസ് ടീഷർല്ലേ
ആ ഫ്രീ സൈസ്
ആഹ് ആഹ്
ഈ സർപ്ലസ് സാധനത്തിന് എത്ര രൂപയനറിയോ നൂറ്റി ഇരുപത് രൂപയ ഉള്ളൂ ഉം സുഡിയോന്റെേന് മുന്നൂറ്റി തൊണ്ടുറ്റിഒമ്പത് പക്ഷെ അത് സുഡിയോന്റെ നമ്മൾ കടയിൽ പോയി വാങ്ങണം എന്നുണ്ടെങ്കിൽ ലെ നന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ അറനൂറ് രൂപ റേഞ്ചാ.
ആഹ് ആഹ് സുഡിയോന്റെ എല്ലാത്തിനും റേറ്റ് കൂടുതലല്ലേ
ഇത് നല്ല സാധനമാണ്
ആഹ് ആഹ് എനക്ക എന്തായാലും വാങ്ങണം
ഉം വേറെന്താ ഫുഡൊക്കെ കഴിക്കാനായോ ഒരു മണിയാലോ കേക്കണില്ല ഹല്ലോ